കേക്ക്ൺല്ലേ കേക്ക്ൺല്ലേ അ അ അ അ അ ആ പിന്നെ ആ ആ ആ ആആ അപ് അപ്പൊ തന്നെ ആ പിന്നെന്താണ്
വേറെന്താ അങ്ങനെ കൃഷിക്കെ ഇണ്ടാക്കൂ ലെ വേറെ ചെടിയോ പരിപാടികളോക്കെണ്ടോ
വേറെ ഇവ്ടെ അടക്കാ മരണ്ട് തെങ്ണ്ട് ചെമമീം പുളിണ്ട് ചെമ്മീ ആ അട് അട്ക്കണ്ട് നല്ലോ ആ ചെമമീം പുളില്ലേ ആ ഇരുമാം പുളി
ഇരുമ്പം പുളി ആ ഓർക്കാപുളിയറിം ഞങ്ങള്
പിന്നെ കൊടംപുളിയൊക്കെ ഇണ്ട് അത്ര ഒള്ളു ആ ആ ആ ഇല്ല ഇല്ല വീട്ടില് ഇങ്ങനെ
കൊടംമ്പുളിയൊക്കെ വിറ്റൂടെ പ അത് നല്ല സാധനല്ലേ
ആ അത് വിക്കും
ആഹ്
ആ പിന്നെ അടക്കിം വിക്കും
ആഹ്
അട്ക്ക ഞങ്ങക്ക് അട്ക്കണ്ട് ഉം
ആ ആ ഹ ഹ പിന്നെ എന്താ
അടക്കാ അങ്ങനെ ഒന്നായിട്ട് ഇട്ക്കും ചെജ്ജും വേറെ ആൾക്കാര്ത് പാട്ടത്തിന് ഇട്ക്കും
അ അതെ ലെ ആ ആ ആ
അങ്ങനെ ഇണ്ട് എന്റെ ഹസ്ബൻ്റിന് ഏതാലും കൃഷിയല്ലേ അയ്ന്റെ കൂട്ടത്തി കൂടി ഇങ്ങനെയൊക്കെ ഓരോ പണിയള് അടക്ക ഇട്ത്ത് കാണ്ട് ഇങ്ങനെ വർഷത്തില് പോൾച്ച് ക്കും ഉം ങ്ങക്ക് അത് നല്ലോണ്ടാവേയ്ക്കുലേ തോനെ
ഓ
ഇങ്ങക്ക് തോനണ്ടോയ്ച്ചാ അടക്കെക്കെ
ആ നല്ലോൺ ഇൻക്ക് അറിയാ ഇൻകി അതൊക്കെ
ഇങ്ങളെന്നെ പൊൾച്ചോ അടക്കൊക്കെ
ആ അതന്നെ ചെലെപ്പോ മുയ് വന കൊടുക്കും ചെലെപ്പം പൊൾച്ചൊട്ക്കും
ആ കൊറെ ഇണ്ടാവല്ണ്ടാ കിലോ കൺക്കിന്
അങ്ങനെ ഒന്നു ഉണ്ടാവാറില്ല. ഒരു പത്ത് നൂറ് രൂപക്ക്ണ്ടാവും.
പത്ത് കിലോനോ? ആഹ്.
ഉം.
ആഹ് ആഹ്. അപ്പ അത് പൊൾച്ചാ കൊട്ക്കലാ ഇങ്ങള്? ഒറ്റക്ക് പൊളിക്കാൻ കയ്യൂണ്ടാവൂലല്ലേ?
ഇല്ല ഇല്ല. ചെലെ സമയത്ത് കൊടുക്കും ചെലെ സമയത്ത് അങ്ങനെന്നെ കൊടുക്കും.
പൊളിക്കാതെ കൊടുക്കേ?
ആഹ് പൊളിക്കാതെ, അവര് കൊണ്ടോയ്ക്കോളൂ അവര് അങ്ങനെ. ആഹ് വെള്ള കൊറയും. അങ്ങനെ അധികം ഒന്നുല്ല. അങ്ങനെ വെറും ഒരു അഞ്ഞൂറ് രൂപക്ക് കിട്ടൂള്ളൂ.
പൊള പൊളിച്ചാതെ കൊട്ത്താലോ? അല്ല പൊൾച്ചാതെ കൊടുത്താല് അഞ്ഞൂറ് മുന്നൂറൊക്കെ തന്നെയല്ലേ ഇള്ളൂ, ആഹ്. ആഹ് ഒന്നായിട്ട് കൊട്ത്താല് അഞ്ഞൂറെ കിട്ടൂള്ളൂ?
ആഹ് അത്രേ ഇള്ളു.
ആഹ് അത്രെള്ളൂല്ലേ? ഞങ്ങക്ക് പിന്നെ ഞാറ്ണ്ട്. ഉം. ഞങ്ങൾതങ്ങനെ വാങ്ങ്ണല്ല വേറ ക്കാരം പാത്രത്ത്ക്ക്ട്ക്കണല്ലേ? അത് എമ്പ ത് എമ്പതിനായിരം ഉർപ്യ ഒര് ലക്ഷത്തിനൊക്കെണ്ടാകും.
ഇണ്ടാവുല്ലേ? ആഹ് ആഹ് ആഹ് ആഹ്. ആഹ് ആഹ് ആഹ് ആഹ് ആഹ് ആഹ്. പിന്നെ, പിന്നെന്താ?
കോഴിയാക്ക് തിന്നാൻ കൊട്ക്കണല്ലോ? അതപ്പജ്ജ് ഇത് കയിഞ്ഞിട്ട്
അഹ് അഹ് ആഹ്. കോഴിയോൾക്കെന്തൊക്കെ കൊടുക്കും നിങ്ങ?
കോഴിയാക്ക് കോഴിത്തീറ്റ കൊണ്ട്രരും.
ആഹ് ആഹ് ആഹ് ആഹ്.
പിന്നയ്ൻ്റെ കൂടെ ഫുഡ്ഡും ഭക്ഷ നമ്മള്വ്ടണ്ടാക്ക്ണ വേസ്റ്റാളും. പിന്നെ ചോറ് കൊഴച്ച്ങ്ങാണ്ട് കൊട്ക്കും. ഉം പിന്നെ പുല്ല്, പുല്ലാള് ഇണ്ണിത്തണ്ട് അങ്ങൻത്തൊക്കെ. വായപ്പിണ്ടില്ലേ?
അഹ് ആഹ് ആഹ്.
അഹ് അത് തന്ന്യാണ്
അതേല്ലേ? ആഹ് അപ്പ നല്ലോണണ്ടല്ലാ? ഉം.
കൊറേണ്ടാക്കി കൊർച്ച് കൊട്ത്തു, വെക്കും. അല്ലല്ല. ഈഹ് കഴിഞ്ഞ്. ഇതന്നെ നാടൻ കോഴിയാളെ
ആഹ് ആഹ്.
കിട്ടിയേതല്ല. കിട്ടിയതൊക്കെണ്ടാവല്ണ്ട്. ഇപ്പല്ല്യ, ഈ വർഷൊന്നു കിട്ടീട്ടില്ല. ആഹ്.
ഉം പിന്നെ?
പിന്നെ?
ഉം എന്റെ ഉച്ചക്കൽത്തെ പണികളൊക്കെ ഇരിക്കേണ്. ആഹ് അത് ഇല്ല രാവിൽത്തെ മാ ത്രം. ഇന്ന് ഞാറായ് ആഹ് അതന്നെ. ഇക്കാക്ക് ഒഴിവാണല്ലൊ, അപ്പതങ്ങ് നല്ലോണം ഒറങ്ങ്വായ്യ്ന്ന്.
ആഹ് അതന്നെ. ഇന്റസ്ബന്റ് വെള്ള്യായ്ച്ച ഒഴിവായ്ക്കാരം. അപ്പോര് വെല്ലെ ഒർങ്ങും.
അതേല്ലേ. ഇന്നാണ് നിക്കാഹ്. ആഴ്ച്ചേല് ഒര് ദിവസൊള്ളൂ.
ആഹ് ആഹ്. ആഹ് ഇന്നൊയിവ് ആഹ്.
അതന്നെ അതന്നെ. അഹ് നിങ്ങക്ക് വെള്ളിയാഴ്ച്ചാണ് മൊടക്ക്?
ഞങ്ങക്കിവിടൊക്കെ ആഹ് ഓല് വെള്ള്യാഴ്ച രാവിലെ ജുമുഅക്കൊക്കെ പോകാള്ളല്ലേ, അപ്പൊ പിന്നെ കാര്യായിട്ടൊന്നും പ്പ ഒന്നും പോകൂല, പണിക്കു അല്ലാതെ. എർങ്ങൂലാ പിന്നെ നേരം വൈകും കേറാന് ഞ്ഞ്കാണ്ട് അപ്പ അന്ന് നാർത്തേനെ പള്ളിക്കക്കോവും ഓതിക്കാണ്ട് അങ്ങനൊക്കെ
അതെലേ ഉം ഉം ഉം ഉം പള്ളീലൊക്കെപ്പ ബഅ്വണ്ടാകുമ്പൊക്കെ പോവാറ്ണ്ടാ
ആഹ് പോവല്ണ്ട് മജ്‌ലിസുന്നൂറൊക്കെ ഇന്നലെ രാത്രിണ്ടായ്നു പരിപാടി അങ്ങള് പോവാൻ പറ്റീല ഞാനീ കുളിണ്ടായതോണ്ടെയ് കോളെയ്യാണ്ടായതോണ്ട് അപ്പത് കട്ടാക്കണ്ടാ വിചാരിച്ച്ക്കാണ്ട് കിട്ട്ണ സമയല്ലേ രണ്ടീസല്ലൊള്ളൂ വിചാരിച്ച്ട്ട് പോയീല
ആഹ്
അങ്ങനൊക്കെ ഇങ്ങള് വേറെ ഓൺലൈൻല് ചെയ്തിട്ടില്ലല്ലോ ഏയ് ഇല്ല എന്നാപ്പൊ ഉം ഞാ ഉതും പ്രെസ്സ് ചെയ്തിനോ എക്സ്ചേൻജ് ചെയ്തിനോ അങ്ങൻത്തൊക്കേണ്ടയിന് അങ്ങൻത്തൊന്നും ചെയ്തിട്ടില്ല ങ്ങള്?
ആഹ് ആഹ് ഒന്നും ചെയ്തിട്ടില്ല ഇപ്പൊ ഒന്നും ഇങ്ങനെ ചെയ്യാന്ന് എന്തെങ്കലുക്കെ ഉദ്ദേശിക്കണ്ട് പക്ഷെ അത് സക്സസ് ആവോന്നറിഞ്ഞൂട
ആഹ് ആ എക്കടാണ് ഓൺലൈനിൽ നമ്മ വേറെ എന്തേലുക്കെ പൊറത്തു പോയി ചെയ്താ മതി അക്കൗണ്ടന്റോ അങ്ങനെക്കെ നോക്കിയാ മതി അത നല്ലത്
ആഹ് അതാണ് നല്ലത് അതന്നെ അത ന്നെ
അങ്ങനത്തെ എന്തേലൊക്കെ പഠിക്ക് കമ്പ്യൂട്ടർ ഒക്കെ ങ്ങക്ക് അറിയോ അങ്ങനെയൊക്കെ അല്ലത്
ഉം പഠിച്ചിട്ടൊക്കെ ണ്ട് പക്ഷെ ഓർമ്മയില്ല ഒന്നും അക്ക പത്ത് പതിനഞ്ച് കൊല്ലായില്ലേ അക്കെ വിട്ടുപോയി ഉം ഏ
ങ്ങള ചോയിച്ചേ
എനിക്കാ എനിക്ക് നല്ല നാല്പത്തെട്ട്
ആഹ്
ആഹ് ആഹ് അതെല്ലേ ആ എന്ന കാട്ട്അ പന്ത്രണ്ട് വയസു താഴെയ
ആഹഹ് വയസൊന്നു പ്രശ്നല്ല ജോലിക്കൊക്കെ പോവ്ക്കെ ചെയ്യാ
പിന്നെ മിക്കരു അമ്പത് വ ഒരു ഇതില്ലേ ഒരു യൂട്യൂബില് കാണാറില്ലേ ഒരാബിത ആബിത രഷീദാണാ പേര് ആ പാചകം ചെയ്യണത്.
പയത.
അറിയില്ല അല്ലെ അത് അമ്പത് വയസില്. തുടങ്ങിയതായിരുന്നു പാചകത്തിന്റെ ബിസിനസ്
പിന്നേ ഞാനുംന്നെ പാചകനിച്ച് തല്പര്യം എന്തെങ്കിലൊന്ന് നോക്കായിന് തോന്നും ഒന്നും സക്സസ് ആയി ട്ടണ്ട്
ആഹ് അതെന്നെ അതെന്നെ
ചാറോ അങ്ങനെയൊക്കെ ഞാ അച്ചാ റൊക്കെ നല്ലോ ഇടൂ എല്ലരിക്കു ഇട്ടോ ടുക്കും കേക്ക് ഇണ്ടാക്കി കൊടുക്കും ഒന്നൊര് ഫുുള്ളായിറ്റില്ല അങ്ങനെ ഇണ്ടെന്ന എല്ലാം അറിം ചെയ്യും അങ്ങനെ എല്ലാത്തി താല്പര്യം ചെയ് എന്റെ മകളെപ്പോഴും പറയുംഇങ്ങക്ക് എല്ലാതുംങ്ങക്കറിയും ന്നാങ്ങള് എയ്തോന്നിട്ട് അതാവുലെ
എണ്ടാമ മക്കളും പറയും എന്തെങ്കും ചെയ്തൂടെ ചെയ്തൂടെന്നറിയും
എല്ലാർക്കും ഇപ്പ ആരും വെറുതെരിക്കൂലല്ലോ
ആഹ് അതെന്നെ അതെന്നെ പിന്ന
മ്മ് മകള് മക്കളൊക്കെ ചായുടിച്ചോഅവിടെല്ലേ
ഇല്ല മോളിപ്പ എണീറ്റിട്ടെഉള്ളു
ആഹ് ആഹ്
ആഹ് അയിന് ദോശ ചുട്ട് കൊടുക്കണം ആ രണ്ടും പെൺകുട്ടികളാണ് ഉ ഒരാള അവ ടെണ ഒരാള് ഇവിടുണ്ട് ആഹ് ആഹ് ആഹ് ന്നലെ രാത്രി വീഡിയോ കോളും വിളിച്ചായിരുന്നു
ആഹ് ആഹ് ആ അപ്പൊ ഒരാളെ ഉള്ളൂ
ആഹ് ആഹ് അതന്നഅതെന്നെ തെ ഇതിപ്പോ ഇന്നും നാളെയും അല്ല ഇന്നും ഫോൺ കിട്ടും
നിങ്ങൾക്ക് ഇന്നും കൂടെ ഉള്ളൂ ല്ലേ.
അല്ലല്ല മോള്ക്കെയ് അവടഅങ്ങട് പഠിക്കാ ഇനി പിന്നെ മൂന്നാഴ്ച കഴിഞ്ഞിട്ടാ ആഹ് മൂന്നാഴ്ച കഴിഞ്ഞിട്ടാ കിട്ടുള്ളൂ പരീക്ഷ കാരണം.
ആഹ ആഹ ഏ
ഉ പിന്നെ വേറെ വേറെ മക്കൾ. മക്കളെ എന്തിനെങ്കിലും എന്തെങ്കിലും ചേർത്തിട്ടുണ്ടോ ഇങ്ങനെ കലാപരിപാടിിയൊക്കെ ആയിട്ട്.
ഇല്ലല്ല ഒരാളന്നെല്ലേ ഉള്ളൂ ഓള് ഞാൻ പറഞ്ഞില്ലേ പത്താം ക്ലാസ് കഴിഞ്ഞു.
ആഹ
എൻട്രൻസ് കോച്ചിങ്ങും ചേർത്ത്ക്ണ് അവളെ
ചെ ആ അത തന്നെതന്നെ അതന്നെ ഉ.
കലാപരിപാടി ക്കും താല്പര്യമില്ല.
ആഹ ആഹ് ചെലോർക്കൊന്നും ഇഷ്ടംണ്ടാവൂല്ല. ഇപ്പോഴത്തെ മക്കൾക്ക് മൊബൈല് ഇഷ്ടം.
മൊബൈലല്ലേ അതന്നെ അള്ളാ. അതിനന് പറ എൻട്രൻസിന് ചേർത്ത് പഠിക്കണം പഠിക്കണം ചേർത്താണ് വീട്ടിലന്നാ ഫോ ണന്നെ. ആഹ, ങ്ങനെ ഇരുന്നാണ്ട്‌ വെറുതെ കാശ്‌ നമ്മള് ചെലവാക്കാന്നല്ല തെ ഓല്. ക്ക് ക്ക് പ്പന്താ. ഹേ അങ്ങനെ ഓലെ കഥ ഓലപഠിപ്പി. മയി ലിന്റെ ഒരു കുറവും കൂടി ഉണ്ട്.
കൊറവണ്ടഉം ആഹ് മയിലുണ്ടല്ലേ പാമ്പിന്
ഓല് ഓല് സൗണ്ടും കൂടി കേട്ടാ പിന്നെതിക്ക് തേച് സൗണ്ടായി അറിയാം.
ആ ആഹ ആ
ഫോണികൈ ഓല് വരും കൊയയാളെ വിട്ടാനും കൊയാള സൗണ്ടാനും ഒരിക്ക സ്വന്തംട്ട് വന്നതന്നെ
അത അതേ അതേ തന്നെ അത തന്നെത തന്നെ ഈ പാമ്പിന്റെ ശല്യം ഒന്നും ഇല്ലല്ലോ.
അതുകൊണ്ട് പിന്നെ പാമ്പിൻ്റെ ശല്യ പാമ്പാൾ ഉണ്ടായാലുണ്ട് തൊടു ലൊ ഓല് ണ്ടായത തൊണ്ട് എല്ലാ ഉണ്ടാവല ഓല് ഉ.
ഓ ഈ ഞങ്ങളുടെ നാട്ടിൽ ഇപ്പൊ കഴിഞ്ഞ കൊല്ലം. ഒരു ഒരു സ്ത്രീ മരിച്ച് മൊട്ടെടുക്കാൻ പോയതാണ് കോഴിക്കൂട്ടില്.
ആഹ
ആ കടിച്ചിട്ട് പിന്നെ രണ്ടു ദവസം കഴിഞ്ഞിട്ട്. അവ രണ്ടു ദിവസം കഴിഞ്ഞിട്ടാണ് മരിച്ചത് ഉം.
ഇവിടെൊക്കെണ്ടാലുണ്ട് ഇവിടെപ്പ വേനക്കാലത്തല്ല വല്യ ഒരു പാമ്പുണ്ടണ്ടായിരുന്നു എപ്പോഴും കാണും.
അതെ അതെ ഇവിടെയും കാണാറുണ്ട്.
കല്ലറക്കികളും മുകൾക്ക ഉണ്ടാക്കാനെ. പ
അങ്ങുടെ അവിടെ. ഇനി ഞാനൊരാശങ്കുണ്ട് ഈ അണലീനെ പിന്നെ ഇക്ക പറയാറുണ്ട് അവിടെ. റോഡ് സൈഡില് കണ്ടി ഇവിടെ കണ്ടന്നൊക്കെ പറയാറ്ണ്ട്.
ആഹ്
ഉം പിന്നെ ആഹ് പിന്നെ ആഹ് ആഹ് ശ്രദ്ധിക്കണോട്ടൊ
ന്തെന്നെ ഇങ്ങൾത് കോള് നാളിം കൂടി ഇണ്ടാവുല്ലേ.
ഇല്ലല്ല കോഴി മാത്രേ ഒള്ളൂ.
ഉം കോഴി എത്രണ്ണ ണ്ട്.
ഒമ്പതെണ്ണം ഉണ്ട്
ആഹ് കോഴിയാള് ആഹ് ഇങ്ങക്ക് നാടൻ കോഴികളാ.
ഓ
കോഴിയാള ഇങ്ങളർഞ്ഞേ
ആഹ് കോഴി കോഴി അതെന്നെ അതെന്നെ
എത്ര കോഴിയളാ നാടൻ കോഴിയളാ
ഒമ്പത് ഒ ആഹ് തന്നെ തന്നെ ഒമ്പതെണ്ണം പിന്നെ ഉം ആഹ് ആഹ് ആഹ് പിന്നെ ആഹ് ഇണ്ടാവാറ്ണ്ട് ഫുഡ് നിങ്ങ പറഞ്ഞ ഫുഡെന്നെ അതാണ് ഞാൻ ചോയിച്ചത്
കോഴത്തീറ്റാ അതങ്ങ
ആഹ് ആഹ് പിന്നെ ആഹ് എല്ലാകൊടുക്കും ആഹ് വേസ്റ്റെല്ലാം കൊടുക്കും
ആഹ് ആഹ്
ആഹ് പച്ചക്കറിയൊക്കെ ഇഷ്ടാണ് ആഹ് ആഹ് ശെരി